ആഹ് അത ആരാ?
ആഹ് എന്തുണ്ട് വിശേഷം കഥ ഞാൻ കൊറച്ച ദിവസം മുമ്പ് വിളിച്ചായിര്ന്ന് അന്നേരം ഫോൺ എടുത്തില്ല എന്ന- അതാ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കണ്ട് എവിടായിരുന്നു യാത്ര?
ആഹ് ഒരു ഒരു പെട്ടെന്നൊരു യാത്ര അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊറച്ച് ദൂരം വരൊക്കെ ഒന്ന് പോയി പോയി അവിടെ ആഹ് അവിടെ അന്നേരം അവിടെ ബീച്ചിലും ഒക്കെ ഒന്ന് കയറി കറങ്ങി, അവിടെ അന്നേരം ആഹ് കുറെേ ഇതൊക്കെ ഉണ്ടായിരുന്ന്, അതിനകത്തൊക്കെ ഒന്ന് കേറി നമ്മുടെ ഇതൊണ്ട് ആഹ് ആഹ് അതെല്ലാം ഒന്ന് കേയറി അതെല്ലാം ഒന്ന് കണ്ട് നല്ല സന്തോഷമായിരുന്നു
ആഹ് ആഹ് നമ്മള് സാധാ കാണുന്ന രീതിയിലുള്ള ഒന്നും അല്ലയോ വ്യത്യസ്തമൊക്കെ ഉണ്ടായിരുന്നോ?
ആഹ്, ഉണ്ട് ഈ മ എന്താ മസാജിങ് ചെയർ അത്ണ്ടായിരുന്നു ആഹ് ആഹ് ആഹ് ആഹ് അതിപ്പ എനിക്കൊന്ന് പുതിയ ഇറക്കിയെക്കുന്നയാ ആഹ് ഒരു ഒരാൾക്ക് ഇത്ര രൂപ വെച്ചൊക്കെയാ അതിന് ചാർജ്ണ്ട്
ങ്ങ, പ്രത്യേകിച്ച് റൂം വല്ലോ ഉണ്ടോ അതോ പൊതുവേ ഇതിനകത്ത് തന്നെ ഉള്ളെയാണോ
ആഹ് ഇതിനകത്ത് തന്നെ നമ്മടെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മള് ചെല്ലുമ്പൊ നമ്മളെ ഇങ്ങനെ മൊത്തത്തില് കെടത്തുന്ന പോലത്തെയൊരു ചെയർ പോലെ ഇങ്ങനെ നല്ല സ്പോഞ്ചിന്റെ കെടക്കുന്നത്
ആഹ് അതല്ല ഞാൻ ചോയിച്ചേ ഒരു റൂമിനക ത്താന്നോ ഇത് ബ്യൂട്ടി പാർലർ ചെയ്യുന്ന പോലെ അല്ലാതെ ഇതിനകത്ത്തന്നെ ഈ ഗെയിം ചെ നട ക്കുന്നെടത്ത് തന്നെ
ത്ത്തന്നെ അയിനൊരു മുറിക്കകത്ത് ഇതിങ്ങനെ കൊറേ ചെയറിട്ടേക്കുവാ അതെല്ലാം എനിക്കോന്നുന്നു ഈ എല്ലാം കറന്റെ കുത്തിയതാ അന്നേരം നമ്മള് അതിനകത്ത് കേറി ഇരുന്ന് കഴിയുമ്പൊ നമ്മുടെ കയ്യൊരു സംഭവത്തിനകത്തോട്ടങ്ങ് കേറ്റും കാലും ആഹ് ഒരു സംഭവത്തിനകത്തോട്ടങ്ങെറക്കണം നമ്മള് ഷൂ എറക്കത്തില്ലേ നമ്മളിപ്പം ആഹ് ഈ റബ്ബർ വെട്ടാനൊക്കെ പോകുന്നവരിടുന്ന പോലത്തെഒ രു ഷൂ ഇടുന്ന പോലത്തയിനക ത്തോട്ടി കാല് രണ്ടും അങ്ങ് കേറ്റി അങ്ങ് കേറ്റിയങ്ങ് ത്താകും കാലു അങ്ങകത്താകും കയ്യു ഒരു സംഭവത്തിനകത്തങ്ങാകും പിന്നെ നമ്മളങ്ങ് അങ്ങ് ചെയ്യാ നമ്മള് തിയറ്ററിലൊക്കെ കെടക്കുന്നപോലങ്ങ് ചാരി കെടക്കുവാ കെടന്ന് കഴിയുമ്പഴത്തേന് പിന്നിങ്ങനാ മിഷിനങ്ങ് ഓണാവുആ ഓണായിക്കഴിയുമ്പൊ നമ്മളെയങ്ങ് ത്തിന്റെ ഈ നട്ടെല്ലുണ്ടല്ലോ അവിടം അത്കഴിഞ്ഞ് താഴോ ട്ട് വന്ന് വന്ന് ഓരോ ഓരോന്നിങ്ങനെ താഴോട്ട് താഴോട്ട് പോവ ഏ താഴോട്ട് ആ ആ അത് തന്നെ ആ അത് തന്നെ എന്നിട്ടത് അത് മുട്ടേ വെരും ആ മുട്ടേലോട്ട് വന്നിട്ടത് മുട്ടേലിങ്ങനെ മുറിയുന്ന പോലെ അത് കഴിഞ്ഞ് താഴോട്ട് വരും അങ്ങനങ്ങനെ അതൊരു എനിക്കോന്നൊരു മൂന്ന് റൗണ്ട് വീതമുണ്ട് മൂന്ന് റൗണ്ട്
ആ നമ്മുടെ ശരീരത്തില് നല്ലതായിട്ട് ആ ബ്ലഡ്പ്രഷറുണ്ടാവൂ
ആ ആ ഉ ആ ഈ ഇവിടൊക്കീ ന നമ്മടീ ഇരിക്കുന്നാ ഒരു ഭാഗൊക്കെ വെരുമ്പൊ നമുക്കങ്ങ് നോവുന്ന പോലെ വെരും പിടിച്ച്
ആഹാ
നമ്മളേംപോലെ പിന്നെ നമ്മടെ ബട്ടൻസിന്റെ ഭാഗം ക്കെ നമ്മളെ ഇങ്ങനെയിട്ടങ്ങ് അമക്കിയമക്കിയമക്കി ട്ടങ്ങി അങ്
ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ദേഹത്തിന് വേദന വല്ലോം തോന്നിയോ പി
ഇല്ലയില്ല ഇല്ലഇല്ല ദേഹത്ത് വേദനയൊന്നും തോന്നിയില്ല പക്ഷെ നല്ലയൊരിതാ ഈ അത് അത് നല്ല ഒരനുഭവായിരുന്ന് ആഹ് ആന്ന്ആന്ന് കൊറേ പേര്കള് വന്ന് കേറ്ന്ന് കേറിയങ്ങനിരുന്ന് ചെയ്യ്ന്ന്
ആന്നപ്പൊ ഭയ നല്ല ചാർജ് വല്ലോണ്ടോ പൈസ വല്ലോണ്ടോ
പൈസ ആന്ന്ആന്ന് എനിക്ക് തോന്ന് ക്കാ തോന്ന്ന്ന് ഇര്പ്പ് റ് രൂപ വെച്ചൊക്കെയാ അവര് വാങ്ങിക്കുന്നെ പതിനഞ്ച് മിനി
ആഹാ പതിനഞ്ച് മിനിറ്റ് ആ ന്നാലും ബ്യൂട്ടി പാർലറി ചെയ്യുന്നയിന്റെ ആ ചെയ്യുന്നതിനേക്കായി തോ കൊറവാണെന്ന് തോന്ന്
ആ അപ്പ ആന്ന്ആന്ന് അത്ആന്നു അത്രേം വെല്യ തുകയൊന്നായില്ല ഞാൻ അവടെ എഴുതി വെച്ചേക്കുന്നെ ഇരുന്നൂറ്ന്നൊക്ക്യാ
ആ ബ്യൂട്ടി പാർലറി ചെയ്യുമ്പൊ നല്ലൊരു പൈസ വാങ്ങിക്കുവല്ലോ അവര് ത്രേം സമയം ചെയ്തിട്ട്
ആന്ന്ആന്ന് പിന്നെ നമ്മളേ താവുന്നതന്ന് മസാജ് ചെയ്യുന്നതിനവരെത്ര അഞ്ഞൂറ് രൂപയെങ്കിലും വേണം
പിന്നെ തൊടക്കം തന്നെ അഞ്ഞൂറ് തൊട്ടുള്ള പൈസായേ കാണത്തുള്ളൂ
ഉള്ളു ആഹ് പിന്നെ അയ്ന്റെ തൊട്ടപ്പർത്ത് തന്നെ ഈ ഫിഷ് പായ ആ നമ്മുടെ കാല് ആ ആഹ് കാല് ആ പിന്നും ഈ നമ്മുടെ കാലെല്ലാം നല്ല വൃ ത്തിയാക്കിട്ട് നമ്മുടെ യൂറി ആ പോത്തി ആ മീന പിന്നെ അവടെ കാല് കഴുകിച്ച് നമ്മടെ കാലെ മുറിവ് വല്ലോം ഉണ്ടോന്ന് ചോദിക്കും ഒന്നും ഇല്ലെന്ന് കണ്ട് കഴിയുമ്പോ നമ്മുടെ ഇല്ലെ എന്തുവാ നമ്മുടെ യൂറി യുറിക്കായ ഇത് മറ്റൊരു ചൊമന്ന വെള്ളം ഉണ്ടല്ലോ ആസിഡ് അയില്ല മറ്റേരു ആ ഈ അണുനാശിനി പോലത്തെ അതിനാത്ത് കാല് മുക്കി ഒരു ഒരു സെക്കൻഡ് നിന്നിട്ട് നമ്മള് വീണ്ടും പച്ചവെള്ളത്തിൽ കാല് കഴികി കിട്ട് വേണം ആ അതിനാത്ത് പോയിരിക്കാൻ ന്താ ച്ചാ നമ്മടെ കാലിനത്ത് വല്ലഴുക്കുണ്ടെങ്കി മീനിന് ബുദ്ധിമുട്ടുണ്ടാ
ആയിരിക്കാൻ വേണ്ടി ആയിരിക്കും ആ ആ
ആ കൂട്ടി ചേല് കഴിയുമ്പോ ഈ അ ആഹ് ഈ മീനെല്ലാം കൂടെ നമ്മട ത കാൽന്റെ ഉപ്പൂറ്റി മൊതല് വിരലിന്റെടേലെൽ
ഉ
ല്ലം വന്നിങ്ങനക്കായി നോവത്തൊന്നു ഇല്ല ഇ നമ്മ ളിക്കിളിയാക്കുന്ന ഓ
ഇല്ല ഇല്ല ചെറിയ മീനുകളല്ലയോ ഒത്തിരി വലുതൊന്നും അല്ലല്ലോ മീന്കള്
ആഹ് ആഹ് അതിങ്ങനെ അനക്കെ അനങ്ങി അനങ്ങി അത് അതുംന്ന ഒരു നല്ല ഇതാ അത് കഴി അത് കഴിഞ്ഞിട്ട് പിന്നെ ആഹ് പത്ത് പതിനഞ്ച് മിനിറ്റുണ്ട് ആ പത്ത് പതിനഞ്ച് മിനി
ല്ലച്ച്‌ നമ്മള് ചെയ്യുമ്പോ കാലിലെ ചീത്തത്തൊലികളും കട്ടിത്തൊലികളു ക്കെ ഇതങ്ങ് കടിച്ച് തിന്നു ആയിരിക്കും ഇല്ലോ
ച്ച് തിന്നുഎ അതാന്ന് പോലും അതിന്റെ ആഹാരം ഏ ഇത് ഇതിതാന് ആ മീൻ ന്റെ ആ ആഹാരം അതാണെന്ന്
ആഹ് പ്പി അന്നേരം നമ്മുടെ കാലങ്ങ് ഏ മൃദു ആവുകയും ചെയ്യു ആയിരിക്കും
ആഹ് മൃദുവാകും
കട്ടീലുള്ള കാലിന്റെ ആ തൊലികളു എല്ലാ ഇതങ്ങ് കടിച്ചെടുക്കുമ്പോഴത്തേന് കാല് നല്ല ഭംഗിയാവും
ആനാന് നല്ല ഇതാവും അതും അതും നല്ലൊ ഇതാരുന്നു പിന്നെ നമ്മളിങ്ങനെ
ആഹ് ഇതൊക്കെ വ്യത്യസ്ത വായിട്ടുള്ള കാര്യങ്ങള അല്യോ സാധാരണ അല്ലാതെ നമ്മളോരോരുത്തരുത്ത കേറി എറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയ അല്ലെ ഉള്ളായിരുന്ന
ഉള്ള പിന്നെ നമ്മളെ ഒരു ഗെയിമിനകത്തോട്ട് കയറ്റി ഇര് നിർത്തിയിട്ട് നമ്മുടെ എ നമുക്കൊരു ഇങ്ങനെല്ല കണ്ണാടി ഏ ത്രീഡി പോലത്തെ എ കണ്ണാടിയും ചെവിയും യിലൂടെ വെക്കുന്ന ഒരു ഏ കൺ കണ്ട് കഴിഞ്ഞാ നമ്മള് ഈ എ ഹെൽമെറ്റ് പോലത്തെ ഒരു സംഭവം നമ്മുടെ തലേലങ്ങ് വെക്കുവാ ഹെൽമെറ്റ് പോലത്തെ ഒരു സംഭവം അന്ന് ആഹ് കേറുമ്പോ എന്നിട്ട് നമ്മളെ ഒരു അം ന്നി ഇരുമ്പ് വേലിക്കകത്തോട്ട കേറ്റി നിർത്തുന്ന ഇരുമ്പ് വേലിക്കകത്ത്. അപ്പം അഅ് അത് അങ്ങോട്ട് മിഷ്യനങ്ങോടും അപ്പൊ നമ്മളിങ്ങനെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാ പിന്നെ നമ്മള് നിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല പിന്നെതങ്ങോണാവാ അപ്പൊ നമ്മുക്ക് കാണുന്നത് നമ്മളിങ്ങനെ കൊക്കേലോട്ട് ചെന്ന് വീഴുന്നത് പോലെ നാന്നര് ഈ ഈ നിക് നമ്മള് നിക്കുന്ന വേലിന്ന് പറയുന്ന ഒരിരുമ്പ് വേലിയാന്ന് പറ അതിരുന്ന് പുലുങ്ങുക അപ്പൊ നമ്മുടെ വിചാരം ന്താ നമ്മളും ഈ കൊക്കേലോട്ട് ഇരുമ്പ് വേലിയേല് ങ്ങനെ പോവുവാ അഹഹ പോവാ അങ്ങനെ മേളീന്ന് നമ്മള് തെ തെങ്ങിന്റെ മണ്ടക്ക് നിന്ന് നമ്മൾ പൊത്തോന്ന് താഴെ നമ്മള് നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇഇ ങ്ങന നമ്മളങ് വ ത്തുവ ങ പൊത്തോന്ന് താഴെ അ ആ ന ആ അപ്പം പൊറത്ത് നിക്കുന്നവര് ചിരിക്കുവാ നമ്മള് ഹെൽമെറ്റ് വെച്ചോണ്ടിങ്ങനെ കാണിക്കുവാ ഈ നിക്കുന്നവർക്ക് ചിരി വെരുവാ നമ്മളെന്തുവാ വീരാതിരി ക്കാൻ വേണ്ടി ഈ ഇരുമ്പ് വെ
നമ്മളവിടെ നിക്കു ആയിരിക്കൂല്ല്യോ വേലി പിടിച്ചവടെ നിക്കുന്നന്നേ ഉള്ളൂ
ആയ് ആയ് വേലി ചെറുതായിട്ടൊന്നനങ്ങുന്നതേ ഈ ബാക്കിള്ളോർക്ക് കാണത്തുള്ളൂ പ
കാണാൻ പറ്റത്തുള്ളൂ ഓ ഓ ഈ ചെലപ്പഴ് നമ്മടെ ഈ തലേല് വെച്ച് ച്ചേക്ക്ന്ന ഹെൽമെറ്റിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം
ആ പ്രവർത്തനം ഞാൻ ഇരിക്ക് നിക്ക്ന്ന ഇരുമ്പ് വേലി ചെറുതായിട്ടൊന്നനങ്ങുന്നുണ്ട് ഞാൻ നോക്കി അട് ത്താള് കേറിയപ്പം ഞാനിങ്ങനെ നോക്കി പക്ഷെ നമ്മള് ആ ഹെൽമെറ്റ് വെച്ച് വെരുമ്പോം നമക്ക് തോന്നുന്നതെന്തോ ഇരുമ്പ് വേലി ഭയങ്കരായിട്ട് വേ വീഴ്ന്ന് നമ്മളിങ്ങനെ തെന്നി നമ്മളീ മറ്റേലേ ഇതുപോലെ പാർക്കിലൊക്കെ പോവും മേളീന്ന് താഴോട്ട് തെന്നി വീഴുന്ന മിഷീനൊക്കെ ഇല്ലയോ, അതേപോലെ പൊത്തോന്ന് ചെന്ന് വെള്ളത്തി വീഴുന്നു. അത് അങ്ങനെ. ആ പിന്നെ അയ്ന്റെ എടക്ക് അന്നേരം ഇങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്ന രൂപങ്ങള് ചാടി വീഴ്ന്നെ. കണ്ണിന്റെ മുന്നിലോട്ട്. ആഹ്, അത് അങ്ങനെ അത് ആഹ് അതല്ല ആ കണ്ണിന്റെ മുള്ളിലുള്ള ആ ഹെൽമെറ്റിനകത്തുള്ള ഒരു വീഡിയോ ഓണ് ആക്കുവ ഇവര്.
ഓഹ് അന്നേരം നമ്മക്ക് ഇതൊക്കെ മാ മാ നമ്മടെ കണ്ണിൽ കാണ് ണോ ഇതൊക്കെ ഇങ്ങനെക്കെ സംഭവിക്കുന്നുന്നുള്ളേ.
ആഹ് ആ ഹെൽമെറ്റിന്റെ അകത്ത് എന്തോ ഒരു വീഡിയോ ഓണ് ആക്കി കഴിയുമ്പോ ഇതെല്ലാം നമക്ക് കാണുവ. കാണുവാ അത്, അത് ഒരു പത്ത് മിനിറ്റ് ആഹ്, ആഹ്, ആഹ് പിന്നെ ഈ ചുമ്മ
കേറാൻ പറ്റത്തൊള്ളോ
ആഹ്, അതിനകത്ത് കേറത്തൊള്ളൂ അടു ഞങ്ങ അടുത്ത ആള് കേറും മാറിയിരിക്കുമ്പോ അടുത്താള് അപ്പം മ റ്റെ എന്റെ കൂടെ ഇള്ളവര് കേറി നിന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഈ വേലി അതികൊന്നും അനങ്ങുന്നില്ല. ചെറ്തായിട്ടൊന്ന് കുലുങ്ങുന്നേ ഒള്ളൂ പക്ഷെ, അവിടെ നിക്കുമ്പോ നമ്മള് വിചാരിക്കുന്നന്നെ ഏഹ്, അയ്യോ മറിഞ്ഞ്, മറിഞ്ഞ് നമ്മളിപ്പ മറിഞ്ഞ് ഇതിനകത്തൂന്ന് വീണ് എന്നാ വിചാ ആഹ്, അങ്ങനാ നമ്മക്ക് തോന്നുന്നത്.
ആഹ് നമ്മള് പൊറത്ത് നിക്കുമ്പഴാ നമ്മള് അതിനകത്ത് എന്തൊക്കെയോ ചെയ്ത് വേ കൂട്ടിയേന്ന് മനസ്സിലാവുന്നെ അല്ലെയോ.
സ്സിലാവുക പിന്നെ, അതിന്റെ മണ്ടക്കെ നമ്മളൊ ഒരു ര രണ്ടു നിലേടെ മണ്ടക്ക് കേറുന്ന പോലെ സ്റ്റെപ്പിന്റെ മണ്ടക്കങ്ങ് കേറി കഴിഞ്ഞിട്ട് അവടിങ്ങനെ ഒരു ഒരു കമ്പി വെച്ചുള്ള ഒരു ഒരു സംഭവം വലിഞ്ഞ് കെട്ടിയേക്കുവാ. അത് അങ്ങേ അറ്റത്തുന്ന് അങ്ങേ അറ്റം വരെയുണ്ട്. അതേല് സൈക്കിള് സൈ ക്കിളി ചവിട്ടി ആം അന്നേരം നമ്മള് ഹെൽമെറ്റും വെക്കണം നമ്മള് ഏഹ് ജാക്കറ്റും അവര് കൊളുത്തിയിടും ആ മേള്ലത്തെ ഒരു കമ്പിവേലിയേല് നമ്മുടെ ജാ ഇത് കമ്പി കൊളുത്തി ഇടുന്നുണ്ട് നമ്മള് സൈക്കിള് ചവിട്ടി അങ്ങേയറ്റം അ അത് പിന്നെ ഞാൻ നമ്മള് തന്നെ സൈക്കള് ചവിട്ടി പോണം. ഒര് ചെറിയ കമ്പിയെ കൂടെയാ ഈ സൈക്കിള് പോകുന്നത്. ആം അപ്പൊ പിന്നെങ്ങാനും എന്ത്‌ പകുതി സ്ഥലത്ത്ങ്ങാനും ചെല്ലുമ്പോ സൈക്കിള് നിന്ന് പോയെങ്കിൽ പിന്നെ ഇനി ഹ് ഹ് ഹ് ഏഹ് അതിനകത്ത് കേറിയില്ല.
ആഹ് ആ സംഭവം ഞാൻ കണ്ടി ട്ടുണ്ട് ഈ റോപ്പിലാണിത് പോവുന്നത് ആ ഒരു ആഹ് നൂൽകമ്പി പോലുള്ളേന ത്ത് നമ്മള് ചവിട്ടി പോണം.
ചവിട്ടി ചവിട്ടി നേരെ അങ്ങ് പോയാ മതി അപ്പ എന്റെ കൂടെ ഉള്ളെ ആ മോള് പോയി ഏഹ് പകുതി ഭാഗത്തെ എത്തിയപ്പോ അതങ്ങ് നിന്നു പോയി അവള് അതുവരെ ചവിട്ടാതെ ആ ഇവിടുന്ന് അവര് തള്ളി വിട്ട ആഹ് ഫോഴ്സില് ആഹ് തള്ളി വിട്ട ഫോയ്‌സ്ൽ അങ്ങ് പോയി. ആം അത് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് പിന്നെ ഇത് ആണെങ്കി ചവിട്ടേണ്ടി വന്നത് പിന്നീട ചവിട്ടേണ്ടി വന്നു ഏ മ് മ് അങ്ങനെ
വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പിള്ളേരി ങ്ങനെ ആ റൂപ്പിൽ കേറിയിട്ട് ചവിട്ടി ചവിട്ടി പോവുന്നത്
പോവുന്നത് അ അ അ ആ ആ
അതൊരു നല്ല അനുഭവയിരുന്നു അല്ലയോ
അത് നല്ല പിന്നെയും അതിനകത്ത് ഒത്തിരി സംഭവത്തിലൊക്കെ കേറി
ആ വതാ ഒത്തിരി ദ ആ ഒത്തിരി ദിവസായി കണ്ടിട്ട് ഈ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ വിളിച്ചിയാ എന്നാ ശരിയട്ട ഞാൻ വിളിക്കാം അ ആ ശരി ആ